ആഎന്താ എന്താ നല്ല സുഖം
ഉംഛ നവംമ്പർത്തോറോ
ഇല്ല ഇല്ലേ നോമ്പടുത്തിയില്ല ഓൻമ്പ് ഇരുന്നില്ല ഉ ചാടിയൊക്കെ കയിഞ്ഞു
ഉ ഉ
എത്ര നല്ല ഇല്ല അങ്ങനെയൊന്നുംല്ല
ആ കൃഷിയും കണ്ട എന്തെങ്കലും ഉണ്ടോ
കൃഷിയൊക്കെ നടത്തി ഞങ്ങള അടുത്ത തന്നെ ഈ നോമ്പിന നോമ്പിന ബ തറ ഓരോ പച്ചക്കറികളൊക്കെ നടത്തീന് അതൊക്കെ പോയിപ്പോ മഴ പെയ്തിട്ട് മുളച്ച് ഇങ്ങനെ വരിയണ്ട്
ആഹ തെങ്ങ് പ്രാവ് കവങ്ങ് അങ്ങനെ എന്തെലും ഉണ്ടോ
ഇല്ല റംമ്പുട്ടാനൊക്കെ കുഴിച്ചിട്ടുണ്ട് അന്ന് ഈ ഞ ഞങ്ങിപ്പോ ആറു മാസം സ മാസ ആമായിട്ടുള്ളൂ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് അപ്പ അന്ന് അന്ന് കുഴിച്ചിട്ട ഇണ്ട് റമ്പുട്ടാനും പേരക്ക അബിയു അങ്ങനൊക്കെ
ഉം ഉം കറിവേപ്പ് അതൊക്കെ ഉണ്ടോ
ആ ഒന്നില്ല അന്ന് കുഴിച്ചിട്ട ആന ഞങ്ങള് ആനിയനും ഞങ്ങളെ വീടൊക്കെ എടുത്തെടുത്ത് വീടാണ് രണ്ട് വീടും എന്താ പറയാ അതിരില്ലാതെ ഒരേ സമത്തില് കട്ടട്ടാണ്ട് അങ്ങനെ സെയിം സെയിം ആക്കിയക്ക അപ്പൊ ഫുള് കട്ടിട്ടണ് അന്ന് കുഴിച്ചിട്ട് അത് അവിടെണ്ട് പിന്നെ കുഴിച്ചിട്ട് ആനൊന്നും സ്ഥലല്ല പിന്നെ ചട്ടി ചട്ടികളിലൊക്കെ ഇടണം
അതെല്ലേ ആഹ
ആ
പിന്നെ എന്തൊക്കെയാണ്
എന്തൊക്കെയുണ്ട് നല് ബുക്ക് വായിക്കണ ശീലല്ല
പിന്നെ വറുതെങ്ങെ ഇരിക്കുമ്പോ ചിത്രം വരക്കാനോ അങ്ങനെ എന്തെേങ്കിലൊക്കെ തോന്നോ
ഇല്ല വെറുതെടുക്കാനുള്ളരു ഒഴിവ് കിട്ടേ ഇല്ല അപ്പൊ കുട്ടികളൊക്കെ പടപ്പറത്ത പിത്തനാട്ടി കളിച്ചുണ്ട് ചെറിയ മക്ക വലിയ മക്കളെ ഇതാവുമ്പോളേ ഇപ്പൊ ചെറുതീനി അയി മൂത്തന് ഹസ്ബൻഡ് ഇപ്പോ അങ്ങാടി എന്തോ കൊററന്താണ് കൊണ്ടേെ വാങ്ങാന് വരുന്നിണ്ട് അപ്പ ഓല് അങ്ങനെ പോയിണ്
ആഹ് ഉം
ഇവര് ഇങ്ങനെ വിളിക്ക്യ ഹസ്ബൻഡ് ഇന്ത് അറിയില്ല അപ്പൊ അറിഞ്ഞാ പിന്നെ ഇങ്ങനെ ഇതാവും അപ്പ ഇല്ലാത്ത ടൈമിൽ ഇങ്ങനെ വിളിക്കും
ആഹ് ചെല ആൾക്കാർക്ക് ഇഷ്ടുണ്ടാവൂല അല്ലെ
ഏഹ് ഇങ്ങള ഹസ്ബൻഡിനൊക്കെ പറ്റിയോ
പറ്റന്നില്ല എല്ലാരും ഇതേമാരിക്ക തന്നെയാണ് അറിഞ്ഞാൽ ചെലപ്പോ ചീത്ത പറയൊക്കെ ചെയ്യും അതിനി ഇപ്പ ഗേൾസായാലും ബോയ്സ് അത്രയും പറ്റൂല
എനക്ക് വേറെ സൊയലില്ലേക്കൂ
ആഹ് അത് അതെ അതെ എന്നോട് പറയ്യേ കുട്ടികളെ നോക്കി ക്കോ അല്ലാത്തെത്തും പണിയെടുക്കണ്ടാറയും
അതെ നമ്മള് നമ്മളെ സൈഡ് ബിസി ചില സയങ്ങളെ നമ്മളിങ്ങനെ കൊണ്ടുപോയെടുക്കും അത്രന്നെ
വേറെ എന്തെങ്കിലും ഉണ്ടോ ടീച്ചറോ
ഇല്ലേ ഒന്നുമില്ല എന്തിനേലൊക്കെ പോണം
ഉം നിങ്ങളെ എത്രയെ ക്ലാസ് വരെ പഠിച്ചു
ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളു അപ്പൊത്തിനും കല്യാണായി കുട്ടികളായി ബാധ്യതയായി അപ്പൊ പിന്നെ ഇതിനെ പറ്റി ചോദിച്ചിട്ടും അന്വഷിച്ചിട്ടൊന്നുല്ല
ആഹ് അതേമാതിരി തന്നെ നമ്മക്കും പത്താം ക്ലാസ് പ്ലസ് വണ്ണക്കങ്ങണ്ട് കേറിയപ്പോത്തിനും പത്താം ക്ലാസ് തന്നെ പ്ലസ് വൺ കേറിന്നെന്നെയുള്ളൂ ഒരു മാസം ആയപ്പോത്തിനന്നെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു പിറ്റത്തെ മാസന്നെ പ്രഗ്നന്റ് ആയി പിന്നങ്ങനെ ഒന്നര രണ്ട് ഒന്നേ മുക്കാൽ പറഞ്ഞണ്ട് അടുത്തടുത്ത പ്രസവം
ആഹ് ആഹ്
ഉം ഇപ്പന്ന് നി നിർന്നിന് നിർത്തി ചെയ്ത് പിന്നെ ഇപ്പ ഉണ്ടായിട്ടൊന്നില്ല ല്ല
ആഹ് പിന്നെ
നിങ്ങളൊക്കെ നിർത്തിയോ പ്രസവൊക്കെ അങ്ങനെ
ഇപ്പൊ പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് വേണം ഇന്റതൊക്കെ സിസേറിയനും കൂടി ആയതുകൊണ്ടേ ആഹ് ഹോസ്പിറ്റലിലാ അങ്ങീട്ടൊരു സംഖ്യ വേണം അത് കഴിഞ്ഞ് വീട്ടിലുള്ള ചികിത്സ അത് വേറൊരു സംഖ്യ വേണം എത്തൂല നമ്മളൊക്കെ താന്ന ബഡ്ജറ്റില് ജീവിക്കണ ആൾക്കാരാ ആഹ് അപ്പൊ പിന്നെ അതൊന്നും അങ്ങോട്ട് എത്തൂല
ഉം ഇന്റെ അങ്ങനെന്നെയ ഞാൻ നിർത്തണ് നിർത്തണ്ടാന്ന് വിചാരിച്ച് പിന്നെ ലാസ്റ്റത്തെ ഓപ്പറേഷനായെ പിന്നെ ഉമ്മ ഒക്കെ പറഞ്ഞ് നിർത്തിക്കാള ഇനിയിപ്പ ഇള്ള കുട്ടികളെ നോക്കിക്കോളി ഒക്കെ ചെറിയ ചെറിയ മക്കളാണ് നമ്മുക്ക് നമ്മള ആരോഗ്യം വേണ്ടേ നോക്കാന്നൊക്കെ പറഞ്ഞാണ്ട് രണ്ടൊക്കെ നിർ നിർത്തിച്ചതാ ഇഷ്ടല്ല എനക്കിഷ്ടന്നെല്ല
പിന്നെ സാമ്പത്തികമായി ആലോയിച്ച് നോക്കുമ്പോ പിന്നെത് ഇണ്ടായമ്പക്കം നോക്കണ്ടേ അപ്പൊ പിന്നെ വ അയിന് നിൽക്കണ്ടല്ലോന്ന് കരുതി
ഉം ഇനി കാണും പെണ്ണൊക്കെ ഇണ്ടാവും
ഇല്ല രണ്ട് ആൺകുട്ടികളാണ് പെൺകുട്ടിയാക്ക് ഭയങ്കര ആഗ്രഹണ് പക്ഷെ കി പഠച്ചോൻ തന്നിട്ടില്ല
അത് ശരി ഉ പിന്നത്തെ
പിന്നെ എന്താ മെഷീനൊെടിക്കുവോ
ആ മെഷീൻ അടിക്കും മെഷീന് ന്ത പറയാ വിട്ടതൊക്കടിക്കൂ പിന്നെ വെട്ടി തന്നാല് ഇങ്ങനെയൊക്കെയന്ന് പറഞ്ഞന്നാൽ അതും അടിക്കൂ വെട്ടിയതൊക്കെ നമ്മള് നമ്മളെ സാധാ ചുരിദാറൊക്കെ വെട്ടി തരും ഇളയ അമ്മ എല്ലാംഅടിക്കുംഅപ്പൊ ഇളയമ്മ വെട്ടി തരൂ ഇങ്ങനെ േനന്ന് പറഞ്ഞഞ് തന്നാല് അങ്ങനെ അടിക്കും അതേമാതിരി അല്ലാതെ പിന്നെ നമ്മള ഒറ്റക്ക അയിെനെ എറിഞ്ഞിട്ടില്ല നോക്കിട്ടില്ല ഒഴവ് കിട്ടില്ല - ശരിയാവാന്ത്ത... നമ്മള അയി്മക്കട് അപ്പോ നാള അട അങ്ങനെ അടിച്ച മാതിരി അങ്ങനെ അടിക്കും
ആ ആ അതിപ്പോ എന്താ യൂട്യൂബിൽ ഉണ്ടല്ലോ ഒരുപാട് ക്ലാസ്സുകള് അത്ഈ തയ്യൽ മെഷീന്റെ പല ആളുകളും അതിറെ ക്ലാസ്സുകൾ എങ്ങനെ വെട്ടണത് എ എന്ത ഏതാ എല്ലാ ക്ലാസ്സും ശരിക്കും പറഞ്ഞരുന്നു ഉണ്ട്
ആ
പഠിച്ചാരിക്കൊന്നുംണില്ല ജസ്റ്റ് ആ വീിയോകണ്ടിരിന്നാതന്നെ നമക്ക് ടോട് ഇഷ്ടണ്ടെന്നുണ്ടെങ്കി നമ്മള് അത് പടിഞ്ഞിരിക്കും പിന്നെ നമ്മുക്ക് അറിയണ അല്ലേ മെഷീന ഇരുന്ന് തയ്ക്കാനോ ഇതിനൊക്കെ അപ്പൊ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ഏതാ അടുക്കാൻന്ന് വെച്ചാല് അതുപോലെ ശരിക്കും നമ്മ ആ ക്ലാസ് കേട്ടാൽന്നെ കുറേ മനസ്സിലാവും
മനസ്സിലാവാൻതല്ലേ നമ്മൾക്ക് കീർക്കാനാണ് എന്റെ സാധാ മെഷീന ഉണ്ട് ടേബിൾ ടോപ്പ് മെഷീനുംനൊക്കെ ഉണ്ട് ടൈം പറയാന് നമ്മളടെ ഇ അനെ ഫോൺ നോക്കുമ്പോനേക്കാര്ം ഹസ്ബൻഡ വിളിക്ക അല്ലെങ്കിൽ വേറെ ആരെയും വന്ന് വീട്ടിൽ വിളിക്ക എന്തെങ്കിലുംയിട്ട ഉണ്ടോ പിന്നെ മെഷീനും കൊ ആ അത് വേ വെറുക്കും പിന്നെ നമ്മള് മുകള ഞാൻ വെക്കല് മെഷീന് റൂമില് അതിന വച്ചക്കെ അവിന്ന് നിന്നിട്ട് താഴത്തെത്തുമ്പോ ന്നെ നമക്ക് മടുപ്പ് തോന്നും വിളിക്കുമ്പോ ഇരിക്കാ കേക്കാര ആരെങ്കിലും ഒന്ന് ബെല്ലട കോളിബല്ലടിക്കണേ പിന്നെ അയിമക്കെ നോക്കി ല്ല പിന്നെ ചെറിയ മക്കളല്ലേ നമ്മ ഒന്നാണ് എടുക്കുമ്പോത്തനന് ഒന്ന് ബേക്കില് ഓലോ വക ഒരു ഉന്തരും ആക്കലൊക്കെ പാടായണ്ട് ഒന്നും ഇതായില്ല ഇപ്പൊക്ക വലിയതായി ഇപ്പൊ ചെറുത് ഇപ്പൊ രണ്ടരായി
ആ അതെല്ലേ ഉ
മറ്റുള്ളവലൊക്കെ വലിയ ത നഴ്സറിയിലും സ്കൂളിലൊക്കെ രാവിലെ നേരം വെലത്താ പോവും അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇനി എന്തെങ്കിലുക്കെ ഒന്ന് ചെയ്താലോ പോയാലോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും പോവാനും ഇവിടുന്ന് അയിക്കൂല എന്നാലും ഞമ്മള് വീട്ടില എന്തെങ്കിലുംക്കെ ചെയ്താലോ അപ്പോഴാണ് ഇത് ഇങ്ങനെ കണ്ടത്
അതെലെ ആ
പയിന്ന ഈ പബ്സുംന്തൊക്കെ ഉണ്ടാക്കണ ഗ്രൂപ്പലും ഞാന അങ്ങനെ കേയറീണേ ഓ ഓൺലൈനൽ ആയാണ്ടേ
ആപഠിപ്പിച്ച തരണതലേ
പഠിപ്പിച്ച് തരുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുംട്ടോ സാധനങ്ങളൊക്കെ പിസ്സ അങ്ങനത്തൊക്കെ ഉണ്ടാക്കും ഇപടെ ഫുഡിന്റെ ഇഷ്ടാണ് ഇഷ്ടപ്രേമികളാണ് ബന്റ് പിന്നെ കുട്ടികളോ അങ്ങനെന്നെ ട്ടോ ഇഷ്ടാണ് അല്ല എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും
ഉം ഉം
ഫുഡുക ഉണ്ടാക്കിയാൽ എല്ലാം ഉണ്ടാക്കിയ ഇഷ്ടമാണ് എല്ലാും
ഉം
അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിക്കും ഇണ്ടാക്യാണ്ട് പിന്നെ നമ്മളൊക്കെ സെയില് ചെയ്യാനൊക്കെ പോവാണെങ്കില്
ആഹ
അയിനൊക്കെ കഴിയണം നമ്മളൊക്കെ ഉണ്ടാക്കിയാലേ ഏത് ബിസിനസ് ആയാലും പുറ റത്തക്കൊക്കെ കൊടുക്കുമ്പോ സെയില് സെയിലിനാൾക്കാരാണം
അതെ
ഉം
നല്ല ആളുകളെ ഇംപ്രസ് ചെയ്യാൻ കഴിയണം എന്നാലള്ളു എന്ത് പ്രോഡക്ട് ആയാലും അത് വാങ്ങിക്കാനും ഉപയോഗിക്കാനും ഒക്കെ ഒരു ഇഷ്ടണ്ടാവുന്നത
ഇഷ്ട
ഉം അത് എന്ത് ഫുഡ് ആയിക്കോട്ടെ ഞാൻ ഫുഡ് ആയിക്കോട്ടെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതോ അങ്ങനെ എന്തേങ്കിലും ആഴിക്കോട്ടോ ഒക്കെ ഒക്കതിന് നമുക്കൊരു കാണുമ്പോ ഒരു കൗതുകം ഫുഡ് ആണെന്നണ്ടെങ്കി അത് കഴിക്കുമ്പോത്തെന്നെ ഒരു ടേസ്റ്റ് ഒരു വെറൈറ്റി അങ്ങനെ തോന്നുമ്പോളെല്ലേ ഒക്കെ വാങ്ങിക്കാണ്ട് കഴിക്കൊള്ളൂ ഇ ഇപ്പ ആളുകൾക്ക് അതിന് എല്ലാം വെറൈറ്റി ആണ് നമ്മള് അതില് ചിലപ്പം ഫുഡ് നേര ണ്ടാവില്ല പക്ഷെ ചില ആളുകൾക്ക് അദെകാരം ഇഷ്ടാവുക അതിന്റെ ഒരു ടേസ്റ്റ് അങ്ങനെ ഇക്ക്
വേറെ
പുറത്തൊക്കെ പോവലുണ്ടോ
പുറത്ത് പോവലുണ്ട് എപ്പളെങ്കിലുക്കെ എങ്ങനെ അങ്ങനെയ എന്നും പോയല്യ കയ്ഞ്ഞു എന്നും പോവൂല നമ്മള് കൊല്ലത്തില് ഒരു ദിവസൊക്കെ ഹസ്ബൻ്റ് എന്നും പോവും നമ്മള് പറയാ ഫാമിലി ട്ട് അങ്ങനെ പോല ചെങ്ങായിമാരൊക്കെണ്ട് അങ്ങനെ എന്നും പോം
ഉം ഉം പിന്നെ
പിന്നെന്താ ഒക്കെ നല്ലേ
ഉം വീട്ടില് കറ കറുകത്ത് പപ്പായ അതൊക്കെ ഉണ്ടോ
ഉം അതില്ല ഞാൻ ഇങ്ങളോട് പറഞ്ഞില്ലെ ഒന്നും ഇവിടെ കുയ്ച്ചിടാനുള്ള ഒരു സ്പേസ് പിന്നെ അയ്മക്ക് നോക്കിട്ടില്ല അയിനായിട്ട് ച ഇതില്ല അന്ന് അങ്ങനെ കട്ട പതിച് ഫുള്ള് ചിറ്റോഡ് ചിറ്റും പറിച്ച് നമുക്ക് ഒന്നും ഒഴിവ് കൊടുത്തിട്ടൊന്നില്ല ആ കുട്ടികളൊക്കെ എവിടെ പൊറത്ത് കളിക്കാൻ പോയോ ഉം അയ്ശരി
ആ പിന്നെ ആ ആയിക്കോട്ടെ
മുല്ലേ